ആഹ ആഹ് ഇപ്പോ കൊറച്ച് മുന്നേ വിളിച്ചതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയായിട്ട കിട്ടിട്ടില്ലേനു ആ അപ്പം ഇത് കേൾക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയാണ്ടി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് ബിസി ആയിട്ടിരിക്കാരി
ആഹ ആഹ
നമ്പർ മാറിയിട്ടോ എങ്ങനെ എന്താന്നറില്ല കിട്ടീല്ല എല്ലാരും ഇത് തീർക്കണംന്ന് ണ്ടി വിളിച്ചു തീർക്കല്ലേ പ്പൊ ഊണും ഉറ ക്കുല്ലാതെ തീർക്കണ്ടി വരും കുട്ടി ഉറങ്ങിയോ
ആഹ ഉറങ്ങി
ആ ന്താ മയണ്ടോ
ഇന്നും മഴയന്നെയാണ്
ആ ഇവിടെ ഇന്ന് മയ കുറവാണ് ഇന്നലെയും മയ കുറവെന്നെനു ഇവിടെ
അതെ
മയ ഇങ്ങനെ തൂങ്ങി നിൽക്കണ് ണ്ട്
ഉം ഉം
മയ പെയ്താ നല്ലൊരു മയൊകാണ് പക്ഷെ അത് പെയ്യണില്ലാന്നന്നെ ഉള്ളൂ
ഹഹാ പറ്റിച്ചോണ്ടിക്ക അല്ലേ
ആഹ് അങ്ങനെ പറ്റിച്ചോണ്ട് ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തൂലേ നമ്മള്
ആഹ്
കുട്ടികളൊക്കെ പേടിപ്പിച്ച് നിർത്തണമായിരിക്ക ഞാൻ ഇപ്പൊ പൊളിഞ്ഞാടൂന്ന് പറഞ്ഞാണ്ട് പേടിപ്പിച്ചിങ്ങനെ നിർത്തണണ്ട്‌ കൊട ഒരു വഴിക്ക് എറങ്ങണെങ്കി കൊടയില്ലാതെ പോകാൻ പറ്റൂല വണ്ടിമ്മെ പോകാണെങ്കി മഴ പെയ്താ ഇനി എന്താ ചെയ്യാ? അങ്ങനെയൊക്കെ ആലോചിച്ച് പോക എന്നല്ലാതെ രാവിലെ മുതല് ഇതുവരിം മഴത്തുള്ളി ഇട്ടിട്ട് പോലുല്ല.
ആഹ്
നിർത്തം കണ്ടപ്പം ഒന്നായിട്ട് പൊളിഞ്ഞാടും തോന്നും. പടച്ചോൻ്റെ ഓരോ കഴിവാണിപ്പം അതൊക്കെ ഓരോ നാട്ടില് ഓരോ മാരി ചെലനാട്ടിൽ കൂടൊക്കെ നല്ല മഴണ്ട്ല്ലെ ഇതീക്കൂടെക്കെ നല്ല വെള്ളണ്ട് ഇവിടെ വെള്ളം ഇല്ലായികയൊന്നും ഇല്ല പക്ഷെ മഴ ഇല്ല ഭക്ഷണം കഴിച്ചോ? ഇന്നെന്താ വെള്ളിയായിട്ട് സ്പെഷ്യല്. വെള്ളിയാഴ്ചായിട്ട് സ്പെഷ്യൽ ഇണ്ടോ?
ആ നെയ്ച്ചോറ്
ആഹ് നെയ്ച്ചോറ്ല്ലേ വെള്ളിയാഴ്ച ഒരു വിധം മുസ്ലിംസ് വീടുകളിലൊക്കെ സ്പെഷ്യലന്നെ അയ്ക്കാരല്ലേ
ആഹ്
ഉം പള്ളിയിൽ പോണ ദിവസം
അതെ
ഉം പണി ഒക്കെ കഴിഞ്ഞോ കുളിയൊക്കെ കഴിഞ്ഞു. ഉം ചെടികളൊക്കെ ഉണ്ടോ വീട്ടില്
അതൊക്കെ ആ കൊറോണ സമയത്ത് ഉണ്ടായിരുന്നു
ആന്ന് അന്നാ വീട്ടിൽ അടഞ്ഞിരിക്കുന്ന സമയത്ത് എല്ലാരും ഓരോ കൃഷികളായിട്ടും
അതെ അടു ത്തുള്ള നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയിക്കഴിഞ്ഞാലെ നമ്മള് കണ്ണ് വേഗം പോവ എല്ലാരും ചെ ടിമ്മക്കയ്രിക്കും എന്നിട്ട് അതീന്നൊരു കഷ്ണം തരോന്ന് ചോയിക്ക
ആഹ് ആഹ് അങ്ങനെ ചെടികള് ചെലോർക്ക് ഭയങ്കര ഇതയ്ക്കാരല്ലോ പൈസ കൊടുത്ത് ഇങ്ങനെ നട്ട്പിടിപ്പിച്ചുണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ചെടി കമ്പക്കാർക്ക് ഭയങ്കരയ്ക്കാരം ഉം ഇൻക്കൂല്ലട്ടോ കൊറച്ചൊക്കെ എന്തെലൊക്കെ ഇങ്ങനെണ്ട്‌ന്നല്ലാതെ അതിനെ നോക്കാണെങ്കി കുട്ട്യാളെ നോ ക്ക്ണ മാതിരി നോക്കണം
നോക്കണം അതന്നെ അത് മഴ കൊണ്ടാല് കൂടുതൽ മഴ നനഞ്ഞാലും പ്രശ് നാണ് വെയിലട്ടിയാലും പ്രശ്‌നാണ്
ആഹ് ന്ന അധികം വെയില് കൊണ്ടാലും പ്രശ്നാണ്
ഉം
അതിനൊരു വീടൊക്കെ ഇണ്ടാക്കി അത് ആ ഒരു സെറ്റപ്പില് മതിലൊക്കെ കെട്ടി അങ്ങനത്തെ വീടുകള്ക്കൊക്കെ നടക്കും
പിന്നത് കൊറേ വളം ഇട്ട് കൊടുക്കണം മരുന്നടിച്ചു കൊടുക്കണം അങ്ങനെ വേറെയും ചെയ്യണം വെറുതെ ഇണ്ടാവാണെങ്കി ഒരു കാര്യ അതിപ്പോ എന്തായാലും ഉണ്ടാവൂല്ല അത് പച്ചക്കറി ചെയ്യണ മാതിരെന്നെ പച്ചക്കറി ആണെങ്കിലും അങ്ങനെ തന്നല്ലേ പച്ചക്കറിക്കെ ഇപ്പ നമ്മളെ നാട്ടിലുണ്ടാവണെ കൊറച്ച് പണിയാണ് പണ്ടത്തെ ഏനെ സ്വയം മൊളച്ചിങ്ങനെ പടോം മൊളച്ചുണ്ടാവാണെങ്കില് അയിമ്മലൊക്കെ നല്ല കായിണ്ടാവും പ്പോ വ്ടെ കഴിഞ്ഞ പ്രാവ്യശം കുമ്പളങ്ങ ഉണ്ടായിട്ട് അതുമ്മെ കുറെ കായിണ്ടായി
അതെ
ആഹ് ഇപ്പറുതെ ഇപ്രാവശ്യം അതേമാതിരിക്ക്‌ ഒന്ന് പടോം മൊളച്ചിക്ക്‌ണ് അയിന് പന്തല് ഇട്ട് കൊടുത്താലൊക്കെ ഇണ്ടാവും
കുമ്പളംന്ന് പറയുമ്പോ അതെന്താ ആ അ വലുതായിട്ടുള്ളല്ലേ
ആ വലുതായിട്ടുള്ളത് കുമ്പളങ്ങ ങ്ങനാണ് പച്ച കളറ് വെള്ള നമ്മള് നാട്ടിലുണ്ടാവാണെങ്കി വീട്ടിലൊക്കെ ഉണ്ടാവുവാണെ വെള്ളക്കളറ് വെണ്ണൂറ് ഭാഗ്യാണ്ടിണ്ടാവും നമ്മള് കടകളന്നൊക്കെ വാങ്ങിക്കുമ്പോ ചെറങ്ങ മാതിരി പച്ച കളറ്
ആ ആ
കുമ്പളങ്ങ അതിനിപ്പോ നിങ്ങളെ നാട്ടിലേക്ക് എന്താ പറയാ
ഇവിടെ പിന്നെ അത്ര പച്ചക്കറീസ് അങ്ങനെ ഉപയോഗിക്കാത്തോണ്ട് അറിയില്ല ഇപ്പൊ പറഞ്ഞപ്പോ മ സ്സിലായി നല്ല വലുതായിട്ടുള്ള സംഭവല്ലേ വളഞ്കൊ ണ്ട് ഇങ്ങനെ ക് ണ്ടാവും ആ മനസ്സിലായി
അപ്പൊ ഈ പച്ചക്കറി അല്ലാതെപ്പ എന്നും എന്താ കഴിക്കുക
മീന്
ഒറു മീനായിട്ടുള്ള കറി വിഭവം അല്ല കറിയും കൂട്ടാനുയിട്ട് മീനന്നെ
ഉം പിന്നെ എന്തെങ്കിലൊക്കെ ഉപ്പേരി പയറ് വെണ്ടക്ക ബീറ്റ്റൂട്ട് അങ്ങനെ കാവേജ് അതൊക്കെണ്ടാവും
അങ്ങനെ ഉപ്പേരി വെക്കും മീന് എല്ലാ മീനും കഴിക്കും
ആ എല്ലാം മീനും
മത്തി അയില എല്ലാം മീനും കഴിക്കും
ആ
അപ്പൊ കറി കറിയായിട്ട് ഇണ്ടാക്കൂല
കറിയായിട്ട് ഇല്ലല്ലല്ല
ഇല്ലേ ഉപ്പേരി മീന് മാത്രം മീന് കറിയാക്കി എടുക്കുവോ അതോ കായം ഗ്രേവി ആയിട്ടാ അങ്ങനെ എടുക്ക്
പൊരിക്കും ചെയ്യും കറി ഇണ്ടാക്കും
കറി ഇണ്ടാവും അപ്പൊ അപ്പൊ ഒഴിച്ചാനായിട്ട് കറി വേണ്ട ഒഴിച്ച് കറി അങ്ങനെ പാന്ന് കഴിക്കൂല
അതന്നെണ് മീൻ കറി വെക്കും
മീൻ കറി വെക്കും അത് മതി ഇവടെ എന്ത്ക്കു എല്ലത്തുക്കും ഒരു കറിയില്ലെങ്കി ആരു ഒന്നു കൈകൂലാ മീൻ വ ക്കും ങ്ങനെ കായമാതിരിങ്ങെനെ കറിയുള്ള കായമാതിരി ങ്ങനെ വെക്കും അത് പിന്നെ രാവിലെ പിറ്റേന്ന് രാവിലക്ക് പുട്ടക്ക് അപ്പത്ത്ക്കൊക്കെ കലക്കി പാര്ണ ദോശ അയ്ക്കൊക്കെ കറിയാക്കിട്ക്കും മ്മള് വെക്കന്ന് അത് മീന്നെ ഉച്ചക്ക് മീൻ കറി അങ്ങനത്തെ ഒന്നും പറ്റൂല അയിക്കെന്തെങ്കിലും വേറെന്തെങ്കിലും തേമാതിരി കുമ്പളങ്ങ മൂ ഇിന്നിപ്പോ വെറും മോരേച്ചിക്കാണ് നി കുമ്പളം മോരിങ്ങ കരി വെച്ചാ അല്ലെങ്കി കുമ്പളങ്ങ വെള്ളരി ണ്ടല്ലോ? നമ്മള് വിഷുവിനൊക്കെ കണി വെക്കണ വെള്ളരി അത് തേങ്ങി പരിപ്പൊക്കെ ഇട്ട് കറി വെക്കും
അപ്പൊ ചോറിനോ
ആഹ് ചോറിനെയ്
എരുവും പുളിയൊക്കെ ഇല്ലാണ്ട് കയിക്കാൻ പറ്റോ
അയില് എരും എരൊക്കെടും ആഹ് നിങ്ങക്ക് നല്ല പുള്ളി വേണ്ടിയരുല്ലേ ന്റെ പുളി മീന് ഞങ്ങള് കായത്തില് വെക്കും ങ്ങനെ കൊറഞ്ഞ കായ മ്മള് കോഴിയൊക്കെ ക്ക കായമാതിരി വെക്കൂലേ
ആ
അതേമാതിരി കായത്തില് വെക്കും
ആഹ് ആഹ്
ഞങ്ങക്ക് ന്നാലും മീന് കായത്തില് വെച്ചാലെ ഞങ്ങക്ക് കറി വെച്ച് കറി എങ്ങാണ്ട് വേറെ വാണം ബാ ബാ
ഉം
കോയ്ക്കളുണ്ട് കോയ്ക്കളെ പിടിക്കാൻ പട്ട്യാള്ണ്ട് അതിനെ നോക്കി നിക്കണം നമ്മള് കുട്ട്യാളെ പണ്ട് നെല്ല് ഇത് ആടി ആഹ് നെല്ലിന് പിന്നെ കാക്കാള് വെര്ന്നുണ്ടോ കിളിയേള് വെര്ന്നുണ്ടോ പാടത്തൊരു പറം നെ ഇതിനേം കെട്ടി വെച്ചാണ്ട് നിക്കൂലെ? അതേ മാതിരി ഇവടെ കോയ്ക്കളെ പിടിക്കാന് പട്ട്യേള് വെര്ന്നുണ്ടോ നോക്കി ഇങ്ങനെ ഇരിക്കണം ഇപ്പ രണ്ട് പ്രാവശ്യപ്പൊ ഞാൻ നാട്ടി പോയതാണ്
അപ്പൊ വല കാണിച്ചിട്ടാ വലേലാക്കിയാ മതിയല്ലോ?
ഔ അങ്ങനെക്കെ നോക്കണെ കൊറച്ച് നേ ഈ നാടൻ കോയ്ക്കളാണ് അത് നമ്മള് വലെക്കെ വെച്ചോട് ട്ടാല് ആ വലെന്ന് ഇപ്പൊർത്ത്ക്ക് ചാടീട്ടും ഈ വലേന്ന് ഇപ്പർത്ത്ക്ക് ചാടീറ്റും കോയ്ക്കള്ണ്ടാവൂല്ല ഓല് പോവേയ്‌ ആ ഇതാ ഇവടെ രണ്ട് മൂന്ന് പട്ട്യേള്ണ്ട് ഒന്നും കൂടിയല്ല രണ്ട് മൂന്ന് ഒന്നിച്ചാണ് വരും ഇന്നിട്ട് പിന്നെ അത് കോയ്ക്കളെ പിന്നാലെ കൂടാനേ ഇണ്ടാവുള്ളെയ് കോയ്ക്കള് ഒച്ച ഇണ്ടാക്കും പട്ട്യേള് വരുമ്പോത്തന് കോയ്ക്ക ഒച്ച ഇണ്ടാക്കും
ആഹ് ആഹ്
അതന്നൊരു സമാധാനാ ഫോണിലാണ് ഞാൻ തിരിച്ച് വെരുമ്പോ വിളിക്കാട്ടോ ഫോണിലാണ് ഇണ്ട് വീട്ണ്ടാവലുണ്ട് ആഹ് ഉള്ളിലായിട്ടാണ് മയെ ആയിട്ട് ഇപ്പോ പൊറത്തെറങ്ങില്ലല്ലോ? കുട്ട്യേള് പോയി കയിഞ്ഞാ പിന്നെ വെര്ന്നില്ലല്ലോ ഞാൻ വിളിക്കാട്ടോ ആഹ് അതെയ് അവടെയ് അപ്പൊറത്തൊരാള് വന്നു
ഉം ഉം
അപ്പൊ അവരോട് സംസാരിച്ചാൻ പോയതാ
ഓഹ്
അപ്പത്തിന് നിങ്ങളെ കോള് കട്ടാവണ്ട കരുതി മണ്ടി പോന്നതാ
ആഹ് ആഹ്
അതെ ഈ പട്ടിയാള് അയിനായിട്ട് നിക്കണ്ടെ കോഴിക്കള് ചെറിയ കോഴി കുട്ട്യാള് ആവുമ്പോ നമ്മള് ഇടും പിന്നെ ഇങ്ങനെ വലെങ്ങള് ഇങ്ങള് പറഞ്ഞ മാതിരി വലേലിടും. അത് വലുതായി കഴഞ്ഞാ പിന്നെ അത് വലയിലൊന്നും ഇട്ടിട്ട് കാര്യല്ല
ആഹ്
അവര് ഐറ്റങ്ങളെ പിടിക്കാനായിട്ട് നേരാ വലേന്ന് ചാടുവേ എങ്ങനെയെങ്കിലും ചാടും
ഉം
അപ്പൊ
കുരുത്തക്കെട് ഇള്ള ഐറ്റം കോഴികളാവൂല്ലേ
ആഹ് മുട്ടടും നമ്മളെ നാടൻ കോഴിക്കൾ മുട്ടടും ചെയ്യും വിരിക്കും ചെയ്യും
ആഹ് ആഹ്
വിരിക്കാൻ വിരിക്കും ചെയ്യും മുട്ടടാൻ മുട്ടടും ചെയ്യും എല്ലോം ഉണ്ട് മുട്ടട്ന്ന കോഴിക്കളായിട്ടല്ല നാടൻ കോയി
ഇവിടെ ഇന്റെ വീട്ടിലു ഉണ്ടായിക്കണ് കോഴിക്കളൊക്കെ ഇപ്പഴാ അതൊക്കെ ഒഴിവാക്കിയെ
ഏഹ് ഇപ്പ ഒയിവാക്കിയോ എന്തേ ഇപ്പ ഒയിവാക്കിയെ
കല്യാണം കയിച്ച് ഇന്നൊക്കെ വിട്ടപ്പോ പിന്നെ
ആഹ് അത് കൊണ്ടടക്കാൻ ആളില്ല ആഹ് അപ്പ അങ്ങനെ ഒയിവാക്കിയെ തേക്കാരം ല്ലേ
ആഹ്
ആഹ് ആഹ് ഞാനിതപ്പോ ആഹ് തൊടങ്ങിട്ടുള്ളൂ കോയി വളത്തല്
ആഹ് അല്ലെങ്കിലോ ആടോ, കോയോ എന്തേലൊക്കെ വേണം വീ
ആഹ നമ്മക്ക് നമ്മള് കളയുന്ന വറ്റ് ഇതൊക്കെ പൊറുക്കണങ്കില് നമ്മള് കുട്ട്യാള് കളിണ ചോറ് അരിയൊക്കെ പിന്നെ നമ്മളത് എന്തെങ്കിലും ബാക്കിണ്ടെങ്കി നമുക്ക് വെറുതെ കളയാൻ തോന്നു ല്ല അല്ലെങ്കില് ഇ കാടി കൊണ്ടണ വീട് വേണം ഇങ്ങനെ പശുക്കളൊക്കെ ഉള്ള വീട്കൾക്ക് ആഹ് കൊണ്ടോവുല്ലോ എന്റെ വീട്ടിലൊക്കെ അങ്ങനെ കൊണ്ടോകും പശുക്കളെക്കെ
ആഹ് ഇവടെ ആദ്യൊക്കെ ഉണ്ടായിരുന്നു ഒരു ബക്കറ്റ് അതിനായിറ്റ് വെ
ആഹ് അയിനായിട്ട് അവരന്നെ ഒരു ബക്കറ്റ് വെക്കും പിന്നെ അവര് നേരാകുമ്പോം പശു കൊണ്ടു പോവും ചെയ്യും അങ്ങനെയാകുമ്പോ നമ്മക്ക് ക്ക് നല്ല പാലും കിട്ടും വീട്ടില് അവര് പാലും കൊണ്ടന്ന് തരും ആഹ് കഞ്ഞിവെള്ളം ഇട്ക്കാ ഏ ഫ്രീ ആയിട്ടല്ല ന്നാലും നമ്മളെ വീട് ക്ക് പാൽ എത്തിച്ചരും
ആഹ് ആഹ് നമ്മൾ പോയി വാങ്ങിക്കേണ്ട ല്ലേ
ഏ പോയി വാങ്ങിക്കണ്ട മറ്റേത് നമ്മള അല്ലെ സൊസൈറ്റിൽ പോയി വാങ്ങിക്കണം അല്ലെങ്കി നമ്മൾ ആ ടൈമിന് പോയി വാങ്ങിക്കണം
ആഹ്
ഇത് ആഹ് അത് വേണ്ട വീട്ട്ക്ക് എത്തിച്ച് തരും നമക്ക് ഓൽ കാടി ടുക്കാൻ വരുമ്പോ ആഹ് കഞ്ഞി വെള്ളം എടുക്കാ വരുബം വീട്ട്ക്ക് കൊണ്ടന്ന്തരും പിന്നെ നമുക്കത് പിന്നെ അവര് വരുമ്പോത്തന്നെ ക്യാഷ് കൊടുത്താലും മതി മാസത്തിലരു വട്ടം ആയികണ്ട് ക്യാഷ് കൊടുത്താ മതി അങ്ങനെ അങ്ങനെ വീട്ടിൽ ണ്ട് അതുകൊണ്ട് നമുക്ക് അവിടെ പിന്നെ വറ്റുണ്ടെങ്കിൽ കളയാ യാണെങ്കിൽ ക്കെ സുഖാണ് ഇത് നമക്ക് പിന്നെ ഈ കോഴിക്കളൊന്നും ഇല്ലെങ്കില് ഒരു ബുദ്ധിമുട്ടല്ലേ എന്തെങ്കിലൊക്കെ കളയാൻ തോന്നൂലല്ലോ അപ്പം മ്മ കോഴിനേ വളതിയതാണ് മക്കക്ക് മുട്ട അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം മുട്ടയല്ലേ എന്താ കൂട്ടാന്ന് ചോച്ചാ ആഹ് മുട്ടന്നല്ലേ പറയാ അപ്പൊ അവരൊക്കെ കെർത്തിങ്ങാണ്ട് വളർത്തിയതാണ് അപ്പത് കോഴൊരു പത്ത് പതിമൂന്ന് കോഴക്കളൊക്കെ ഇണ്ട് അത്രേ ഉള്ളൂ ആഹ് വളർന്ന്ണ്ടാവുണള്ളൂ പക്ഷെ ഈ പട്ടികളെ നായ്ക്കള എടീന്ന് കിട്ടണെങ്കി കൊറച്ച് റിസ്ക് ആണ് കുട്ടീല്ലേ
ഏ എലം മുട്ടടണ ആഹ് വലപ്പമായതാ
ആഹ് ആഹ് ഒരു അഞ്ചെട്ടെണ്ണം അങ്ങനെ മുട്ട ഇടുന്ന നാല് അഞ്ച് ആറ് ഏ ഏയ് പട്ടാളും മുട്ടടും ബാക്കി ഒരു ചെറിയ പട്ടക്കുട്ടിയും പിന്നെ നാല് ചെങ്ങന്മാരുണ്ട് ചെറങ്ങമാര് ചെറുതാണ് ഒരു ചെങ്ങനുള്ളു വല്ത് ബാക്കി ചെങ്ങമാര് നമ്മള് അറക്കാനാവകുമ്പോം അറക്കും
നിങ്ങളന്നെ അറ്ത്ത് കഴിക്കും
ആഹ് ഞങ്ങൾ തന്നെ അർത്ത് കഴിക്കും അതിനൊന്നും ഞങ്ങക്ക് മടിയില്ല ചെല്ലോല്ക്ക് അതൊന്നും ഇഷ്ടണ്ടാവില്ല ല്ലേ നമ്മള് വളർത്ത് വളർത്തി ഇഷ്ടല്ലല്ലേ ആഹ് നമ്മള അർത്ത കോയിക്കള നമ്മള തന്നെ അറത്ത് കഴിക്കൂല അങ്ങനെ പറയുന്ന ആളുകളും ഉണ്ട് പക്ഷെ ഞങ്ങൾ എന്റെ ഹസ്ബൻറ ഒക്കെ അവരനെ അർ അവര് തന്നെ കഴിക്കും ഭയങ്കര ഇഷ്ടാണ്
അതെ
നമ്മള് മീൻ പിടിച്ച് നമ്മളന്നെ കഴിക്കൂലേ
ആഹ് ആഹ്
അതേമാതി ഇപ്പ നമ്മളിപ്പോ കടലിൽ നിന്ന് നമ്മള തന്നെ മീൻ പിടിക്കല്ലെ വളത്തിനില്ലെങ്കിലും പക്ഷെ നല്ല സാധനല്ലേ
ആഹ പക്ഷെ അത് നമ്മള ഇപ്പൊ പോയിട്ടുള്ള ഒരു ബന്ധല്ലേ ഇത് നമ്മള് കാലങ്ങളോളള്ള ബന്ധ അല്ലേ അങ്ങനെയുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ ആഹ ആ ശരി